ലോ ഹലോ എന്നാ എടുക്കുവാ?
ആഹ് ഒന്നൂല്ലാ ർതെ നിക്ക ര റേയ്ഞ്ച് കൊറവാണെ അതാണ് കിട്ടാത്തത് ആഹ് ആഹ് സുഖം കൊഴ്പ്പൊന്നുല്ല ഇല്ല ഉണ്ടിട്ടില്ല
ആഹ് ആഹ്. എല്ലാം റെഡി ആയോ?
ആഹ് റെഡിയായി.
ഉം ഉം പണിയെല്ലാം കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞു.
ആഹ് ആഹ്
അവ്ടെ എങ്ങനെ? ഇല്ല ഉമ്മണ്ട്.
ആഹ്
ഉം അവ്ടെ എങ്ങനെ, മഴണ്ടോ?
രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പോ നല്ല വെയിലാട്ടോ ഇനി പിള്ളേര് വര്ന സമയത്ത് മഴ പെയ്യാനാണ് തോന്ന്ണു. രാവിലെ അവര് പോയി കഴിഞ്ഞാ മഴക്കാർ കേറിയത് പിന്നെ മഴ പെയ്തോ ട്ടോ ഭയങ്കര മഴ ആയിരുന്നുട്ടോ. അങ്ങനെ. ഉം ഉം പിന്നേ പിന്നെ ന്നാ?
അവടെ അവടെ മഴയില്ലല്ലോ?
ഇല്ല ഇപ്പോ ചോർച്ചണ്ട്. ഉം ആഹ് ഇൽ ആഹ് ഏഹ് രണ്ട് മൂന്നൂസം പിടിക്ക്യു ഒണങ്ങണെങ്കി മേലെ ഷീറ്റ് ഇട്ടിട്ട്ണ്ട് അപ്പോ അയിന്റെ വീട്ടിലിട്ടും മൂന്നീസാവും ഒണങ്ങണ ഒണങ്ങിയിട്ട് എടുത്തു വയ്ക്കും.
ആഹ് ഉവ്വ ഉവ്വ
ഉം അവിടെ എങ്ങനെ
ഇവിടെ
ആഹ
മേളില് വിരിക്കാൻ സൗകര്യണ്ട് ഉം
ആഹ ആഹ പിന്നെ എന്തെങ്കിലും ജോലി ഉണ്ടോ
ഇല്ല ഞാൻ ജോലിക്ക് ഇപ്പോ പോവുന്നില്ല കൊച്ച് ഒള്ളോണ്ട് ഇപ്പൊ പോവാറില്ലേ ഇല്ല ഇല്ല ഒന്നുമില്ല
ഉം
ഉം ഉം വീടും നോക്കിയിരിക്കുന്നു
ആഹ
ചേട്ടായി ആഹ് ചേട്ടായി ഇവിടെ സർവീസ് സെന്ററിൽ വണ്ടിടെ അച്ഛന് റബ്ബർ വെട്ട്
ആഹ അയ് ശരി ആ റബ്ബർ എസ്റ്റേറ്റ് കുറേ ഉണ്ടോ
സ്ഥാലക്കച്ചോടത്തിന്റെ ഇതുണ്ട്
നിങ്ങളതാണോ നിങ്ങളതാണോ ചോയിക്കാ
ആഹ് അല്ല അല്ല അല്ല വേറെ വേറെ വേറെ നമ്മക്കില്ല
ആഹ
ഉം പിന്നെ ആഹ ഉണ്ട് ഉണ്ട് വീട് സ്ഥലൊക്കെ ഉണ്ട്
ആഹ അവിടെ എങ്ങനെ വാടകക്ക് അവിടെ ആഹ സ്വന്തം വീട് അവിടെ വാടകക്ക് റെന്റിന് എത്രേ
ഇവിടെ ഒമ്പത്
ആഹ
ഏഴും എട്ടും ഒന്നും ഇല്ലെന്നെ കിട്ടാനില്ല
അതേ
ആഹ് ഇപ്പം ഒമ്പത് തന്നെ കൊറവാന്ന് പറഞ്ഞ് പത്തും പതിനൊന്നും പന്ത്രണ്ടിനൊക്കെ ആണെങ്കി വീട് ഒണ്ടെന്നാ പറണേ ബ്രോക്കർമാരൊക്കെ ഞങ്ങള് ബ്രോക്കർമാരില്ലാത്ത ത്തെ നോക്കണെ കാരണം ഇവർക്കൊരു മാസം സാലറി കൊടുക്കണല്ലോ പൈസ കൊടുക്കണല്ലോ പന്ത്രണ്ട് രൂപ കൊടുക്കണം അതുകൊണ്ട് അങ്ങനെ ബ്രോക്കർ വഴി നോക്കുന്നില്ല അല്ലാണ്ട്
ആഹ ആഹ പിന്നെ അപ്പൊ അവിടെ റെന്റിന് കൊടുത്തേക്കല്ലേ
ആഹ സെക്യൂരിറ്റി മുപ്പത് സെക്യൂരിറ്റി നുപ്പത് മൂന്ന് മാസം അവര് മേടിക്കൂലോ അത് നമ്മള് ഗ്യാരന്ണ്ടി ആയിട്ട് കൊടുക്കും കാരണം നമ്മളിവിടെ എങ്ങനെയാ ആ അവര് ഇനിയിപ്പം മാസം മാസം കൊടുക്കാത്തവരാണെന്ന് ഒക്കെ അവർക്ക് അറിയില്ലല്ലോ
ആഹ ആഹ അഡ്വാൻസ് ആയിട്ട്ലേ അഡ്വാൻസ് കൊടുക്കുംലേ
ആഹ അതന്നെ അതന്നെ അത് കാരണം നമ്മൾ ഇനി ഇവിടുന്ന് പോവാണേലും നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ നിക്കൂലോ അങ്ങനെ ആഹ് നമ്മള് പോകുമ്പോ തിരിച്ചും തരും അവർക്ക് അവര് അതൊക്കെ നമ്മുടെ മറ്റെ ഇതിനാത്ത് തുണ്ട് ആമ് ഇ പേ ഇത എഴുതൂലോ മുദ്രപത്രം
ആഹ് ആഹ് ശരി ആഹ് ആ അപ്പൊ മൂന്ന് മാസത്തെ അവർക്ക് കൊടു ക്കണ്ടാ ആ പൈസണ്ട് ഇണ്ടാവൂല്ലേ
ആ മൂന്ന്മാസത്തെ അവരെടുക്കും ആ അത് എടുക്കുന്നന്നാ അവർ നമ്മൾക്കൊരു കരുതലിന് വേണ്ടി അവര് മേടിക്കുന്നാ അപ്പൊ അത് പോവാൻനേരത്തെ തിരിച്ച് കി ട്ടും പിന്നെ ആ മാസംവെച്ച് ഒരുമാസാവുമ്പോ നമ്മള് ഈ ഒമ്പത് രൂപ കൊടുക്കണം അങ്ങനെ
ആ ആ അവിടെ ഇങ്ങനെ ഒരു വർഷത്തക്ക് ആഹ് ഒരു വർഷത്തക്ക്ന്ന്ള്ള അങ്ങനെണ്ടോ
ഇല്ല ആ എഗ്രിമെന്റ് ആ ആ ഇപ്പ ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഒരുവർഷം രണ്ട് വർഷം നിക്കണംന്നൊക്കെ ഉണ്ട്ടൊ ചെലയിടത്ത് ഇപ്പ നമ്മള ആ പരിചയക്കാന്നും കുഴപ്പമില്ല അങ്ങനെ
ഉം ആഹ് അത്ശരി ആഹ് ജോലി ഇവിടെ ആയേൻകൊണ്ടാലേ
അതെ അതെ അങ്ങെനെ
ആഹ്
പിന്നെന്നാ വേറെ വാർത്തകളട ആഹ് ചേട്ടായിപോയി ചേട്ടായിപോയി
ആഹ് ടി വി
വാർപടീല് മണ്ണിടിച്ചില്
ആഹ്
മേപ്പാടി വയനാട്ടിലേ അ അതേ മണ്ണിടിച്ചു അതില് വച്ചേക്ക് വാർത്തവച്ചേ ക്ക ഞാൻ രക്ഷാ ആന്തേ എത്രപേര മണ്ണിനടിൽപോയ ആ തൊഴിലാളികളെല്ലാം ആശുത്രിയിലാക്കിയര് ആഹ് അത്ങ്ങനെ കേട്ടപ്പോ ഞാൻ വെച്ചതാ എങ്ങനെയാന്ന ഈ വയനാട്ടിലെ
ഉം മഴ തൊടങ്ങിട്ടൊള്ളുലേ ഉം മഴ തൊടങ്ങീട്ടുള്ളു
പ ചാടി ഉം ഉ
അതെ
തെ വണ്ടിയുടെ മേത്തേട്ടൊക്കെ ചാടി ആളുകളെല്ലാം രക്ഷിച്ചൊണ്ടിരിക്കുവ
ഞാനൂസ് കൊറഇങ്ങനെ ആ ടൈമ്കിട്ടുമ്പോ ന്യൂസ് വെക്കും പിന്നെ ഫേസ്ബുകൊക്കെ കാണുമ്പോ അയിലും ന്യൂസ്ണ്ടാവോലോ അങ്ങനെയൊക്കെ ടി വി ഒന്നും ഇടലില്ല ടി വി ഒക്കെണ്ട് ആരും നോക്ക്.
ഉം എന്നാ പറയാന ഓരോന്നൊക്കെ വരുവാന്ന്പർഞ്ഞ
ആഹ് അതാണ്. ഉം
ഓ പേടിയായിട്ട് വയ ഇപ്പൊ രണ്ട്നില വീട്ണ്ടൊന്നും പറഞ്ഞിട്ട്കാര്യല്ല അമ്മള് സേഫല്ലന്നേ ഇന്ന് കഴിഞ്ഞൂസം കണ്ടില്ലേ വീടിന്റെ ഒരു ഭിത്തി മൊത്തം ഇടിഞ്ഞാടി രണ്ടു നിലയിൽ ഒള്ളവര് അവര് നമ്മുടെ താഴെനിലയിലോട്ട് ചാടി ആഹ്
ആഹ് മതില് വീടിന്റെ മേലെചാടി അങ്ങനെ ഒകെണ്ട് ഓഹ്
പ്രങ്ങള എയർപോർട്ട് ഏതോ ഒരു എയർപോർട്ട് ഏ എർ പോട്ടില ഇങ്ങനെ എല്ലാ ഒണ്ട് ഒരു രക്ഷേ ഇല്ല എവിടെയും പോയിനിക്കാൻ ഇപ്പൊ പണ്ടൊക്കെന്നർഞ്ഞാ മ ഴയു അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ വീട്ടിതന്നെ
ഉം
നല്ല സേഫ് ആയിട്ടിരിക്കും ഇപ്പ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല വീട്ടില് ഇരിക്ക. ക്കണ്ടനാ പറയ്ണെ പൊറക്കെ ഓടിക്കാണ്ടാന്നാ പറയിന്നേ
അതാ അതാ ഞങ്ങ ള് ആ റൂട്ടിന് പോയപ്പോ മണ്ണിടിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ഏ
എല്ലാരും പറയിന്നേ അവര്.
ഉം അതാ എന്ത് ചെയ്യാന ആര് എന്ത് പറഞ്ഞിട്ട് കാര്യില്ല. അള്ള ദൈവത്തിന്റെ വിധി.
പ്രാർഥി ക്കുക പ്രാർത്ഥിക്കുക അത്രേ ഒള്ളു വഴി.
അതാ പ്രാർത്ഥിക്കുക ഹം
ഉ പിന്നെ കഴിക്കാറായില്ലേ?
ഓ
ഉംഉം
ആ കഴിക്കാറായി.
ഇനിയിപ്പോ ഇനി കൊറച്ചുടെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വെച്ചാ.
അവര് പോകുമ്പോ ഭക്ഷണം കൊണ്ട് പോകോ?
ആഹ പോകുമ്പോ കൊണ്ടോകും ഇവിടെ അടുത്താ പക്ഷെ വന്ന് കഴിച്ചു കഴിയുമ്പം പിന്നെ സമയം. പോവുന്നും പറഞ്ഞിട്ട്.
അത് ആ കുട്ടി കൊണ്ടു പോകുല്ലേ?
ആ കുഞ്ഞനും കൊണ്ടുപോകും ഉ ഉ ഉം അതൊക്കെ കൊണ്ട്പോണം. ഉം ഉവാ വാ ഉം
അപ്പൊ കൊണ്ടുപോയാല്
ആഹ് എടക്കൊക്കെ കഴിക്കും സ്നാക്സൊക്കെ പിന്നെയും കുറച്ചൊക്കെ കഴിക്കുംട്ടോ. ആഹ പിന്നെ ചോറാണ് ചെലപ്പോ എന്താ ആ ആ അത് അതൊക്കെ സ്നാക്സിന്റെ ബോക്സിന് കുറച്ച് വില ഒന്നോ രണ്ടോ കപ്പ വർത്ത. തോ പൊക്കാവടയോ അങ്ങനെയൊക്കെ കാണും പെ ചോറ് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. ചോറ് പറ്റത്തില്ല തോന്നു
അതെ അതെ സ്നാക്സിന് ഫ്രൂട്ട്സ്. സ് ആര്ഞ്ഞിട്ടൊട്ത്ത് അഅ് മതി നാ പിന്നെ അ അത് കഴി ആഹ് ന്നാ ഇത് വഴിച്ച
ല ഇവന് ഇവന് പക്കാവട മിച്ചറ് കപ്പ വർ ത്തത് അങ്ങനത്തെെക്കെ ഇഷ്ടം. നുറുക്ക് കടിച്ചു പൊട്ട്ണെക്കെ പപ്പട വട ഒഴലപ്പ മധുര ഉള്ളത് തിന്നൂല ഉപ്പുള്ളത് ഉ ഉ അതാണ് ഇവിടത്തെ കാര്യങ്ങള്
ആഹാ
ഉ ഉം
വേറെന്ത്
മറ്റുള്ള പിള്ളോരക്കെ ഫ്രൂട്സ് ക്കെ കൊണ്ടോ ർന്നോർ ണ്ട് ന്നാ ടീച്ചർ പർഞ്ഞ ഇവനങ്ങനെ താല്പര്യല്ല്യാത്തോണ്ട് അങ്ങന കൊടന്ന് വിടാറില്ല. ല്ലീ പിന്നാം ഇങ്ങോട് ചൊമന്നോണ് വരില്ലേ തിരിച്ച്
അതാ അത് അതും കൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്ത സ്നാക്സ് അത് അങ്ങനെ കഴിച്ചൊണ്ട് ഉം
ടീച്ചർ പറഞ്ഞു അപ്പൊ ഞങ്ങള് പറയും എടാ കുഞ്ഞാ നിനക്ക് പൊക്കൊക്കെ വെക്കണ്ടേ അപ്പേടത്ര മുട്ടനാവണ്ടേ അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കണം കഴിക്കാം അന്നേരം പൊക്ക ക്കുള്ളുന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പ അനൊക്കെ കുറച്ച് മനസിൽ ഐഡിയാസ് ഉണ്ട്. അതോണ്ട് കൊർ ച്ചൊക്കെ കഴിക്കും. അന്നിട്ട് ഇവടെ വന്നിട്ട് മ്പഴേ ചോദിക്കും പൊക്കം പച്ചോ പൊക്കം പച്ചോന്ന് ചോദിക്കും. ആ അപ്പൊ ഞാൻ പറയും ആ വെച്ച ച്ചരാ വെച്ചൂന്ന് പറയും
ആഹ്
പിന്നെ.. അവിടെ മൂന്ന് പിള്ളല്ലേ
ഉം ആഹ് മൂന്നാള്
ഉം ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ ഇനി എപ്പഴാ തോന്നണ രണ്ട് മണി ആയല്ലോ
ഉം ചോർന്ന ഞാനീ ആഹ് ജ
ഉം
ജോലിക്കെ കഴിഞ്ഞ് വന്നപ്പോ ഒരു കഞ്ഞി പോലെ ആഗ്രഹം കുടിക്കാന് അപ്പൊ അതൊന്ന് കുടിച്ചോക്കിയ
ആഹ് അപ്പൊ അതിന്റെ റെസ്റ്റിലാ
വെശ്ക്ക് ണ് ല്ല അ അവസ്ഥല്ല കൊറോ അലക്കാൻ ണ്ടായിര്ന്നു മിഷീൻ മിഷിൻ ഓടുന്നില്ല അപ്പ ഞാൻ
ആഹ് ആഹ്
അ അത
ആഹ് അയ്യോ അന്ന ഞാൻ വിളിക്കാട്ടോ ആഹ്
ആ ആ ആ ശരി ഓക്കെ ഓക്കേ ഓക്കെ
ആഹ്